കേക്കാമോ
കേക്ക്ന്നില്ലല്ലോ ആയിപ്പ കേക്കാം കേ കേക്ക പറഞ്ഞോ കേക്കാം കേക്കാം കേക്കാം പ്പ ഓക്കെ
ആഹ് നിന്റെ സിസ്റ്ററിന്റെ മാരേജ് അല്ലാരുന്നോ
ആടീ കഴിഞ്ഞു കഴിഞ്ഞ വ വർഷം ചെയ്ത് അവര് അബ്രോഡ
ഓക്കേ അപ്പം
അപ്പം ഇനിപ്പം ആഹ് നെക്സ്റ്റ് ഇയർ ഒക്കെയാവുമ്പഴാരിക്കും മാരേജ്
ഓഹ് എന്റെയും സിസ്റ്ററിന്റെ മാരേജ് നെക്സ്റ്റ് ഇയർ തന്നെ ആയിരിക്കും നിങ്ങക്ക് പ്പ ഇനി നേരിട്ട് മേരേജ് തന്നെല്ലേ
അല്ലല്ല ആഹ് ഇനിയിപ്പം നെക്സ്റ്റ് ആമ് എൻഗേജ്മെന്റ് ഉണ്ട് ഫിക്സേഷൻ അല്ലേ കഴിഞ്ഞേ അപ്പം ഇനിയിപ്പം എൻഗേജ്മെന്റ് ഉണ്ട് മീൻസ് റിങ് എക്സ്ചേഞ്ച്
ഓഹ് അപ്പൊ ഈ ഫിക്സേഷനും എൻഗേജ്മെന്റും തമ്മിൽ എന്താ വ്യത്യാസം
ഫിക്സേഷൻന്ന് പറയുമ്പോ നമ്മള് ഫാമിലീസ് തമ്മില് വാക്ക് കൊട്ക്ക
ഓഹ്
അതാണ് ഫിക്സ് ന്ന് പറയുന്ന അപ്പം എൻഗേജ്മെന്റ് എന്ന് പറയുമ്പഴ്ത്തേക്കും പള്ളി പോയി ഇത്പോലെ മനസ്സമ്മതം നടത്തുന്നു റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളും ചെയ്യുന്നു
ആഹ് അപ്പ ഈ സേഷൻ പള്ളിന്നൊന്നും ആരും വരത്തില്ലേ
എന്തോ
ഫിക്സേഷന് പള്ളീന്ന് ആരും വെരത്തില്ലേ
ഇല്ല ഇല്ല അതങ്ങനെ ഇല്ല ഫിക്സേഷന് വരണൊന്നില്ല ഫിക്സേഷൻ അല്ലാത നമ്മള് വീട്ടി പോകുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന് അല്ലെങ്കി പിന്നെ നമ്മളല്ലാതെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോളോ അങ്ങനെ എന്തേലൊക്കെ എടുക്കുന്നു അങ്ങ് അത്രയൊക്കെ ഒള്ളൂ അത് പള്ളീന്ന് അങ്ങനെ റിലീജസ് ആയി ട്ട് അങ്ങനെയില്ല ഫാമിലീസ് തമ്മിലുള്ള ഒരിതാ
ഓഹ് ആക്ച്വലി ഞങ്ങക്ക് വരുമ്പോ ഫിക്സേഷനും എൻഗേജ്മെന്റും സെയിം കണ്ടന്റാണ്
ഓഹ് ഒരുമിച്ചാ ചെയ്യുന്നേ
ആഹ് നമ്മക്ക് വാക്ക് ഒറപ്പിച്ച് മോതിരം ഇടുന്നു ഇപ്പം പല ആൾക്കാർക്ക് പല രീതി ചെലർ വളയിടും ഞങ്ങൾ മോ തിരം ഇടും ചെലര് ജാതകം മാ ത്രം കൈമാറും നമുക്ക് അങ്ങനെണ് ഈ പ്രൊസീജിർ പോന്നേ പിന്നെ നമുക്ക് സ്ട്രേറ്റ് നെക്സ്റ്റ് കല്ല്യണം
ഓഹ് ആണല്ലേ? ആഹ് ഇത് ഇങ്ങനേ ആദ്യ ഫിക്സേഷൻ. ആ അത് കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് ഒണ്ട്. എൻഗേജ്മെന്റിങ്ങെനെ മനസമ്മതം. സമ്മതമാണോെന്ന് ചോയ് ക്കും. ആഹ് അങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ ആഹ് പിന്നെ ഒരു ഒരു ക്ലാസ് പോലുണ്ട്. പ്രീ വെഡ്ഡിംഗ് യൊരു സംഭവോണ്ട്. അപ്പം ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് ആഹ്. അപ്പോ അതിനൊക്കെ ഉം ആഹ് ദ് ബ്രൈഡ്ഡും ഗ്രൂമും അറ്റൻഡ്യ്യണം. ആഹ് പിന്നെ അവര് അബ്രോഡ് ആയോകൊണ്ട് എന്തോ
ഞങ്ങക്ക് പക്ഷേ അങ്ങനത്തെ സിസ്റ്റം അങ്ങനെ ഒന്നും ഇല്ല.
ആഹ്. പിന്നെ അത് കഴിഞ്ഞാപ്പിന്നെ മാര്യേജ് നേരേ പിന്നെ അല്ലാതെ ഇങ്ങൻത്തെ ചെറിയ ചെറിയ ഓരോ ഓഹ് ഉം എന്താ ഇപ്പോനിക്ക് ചെറിയ ആചാരങ്ങളും കാര്യങ്ങളും ഇപ്പോ തലേ ദിവസം മധുരം വെക്കുന്നത് പിന്നെ ഇങ്ങനെ വീട് ട്ടിലിങ്ങനെ നമ്മള് ഇപ്പ കേയ് ഇപ്പഴും നമ്മള് കേറ്റ്റിങ്ങിനൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ പണ്ടത്തെ കാലത്ത്ന്ന് പറയുമ്പോ വീട്ടിൽ തന്നെയല്ലായിരുന്നോ ഫുഡൊക്കെ വെക്കുന്നതും അപ്പോ ഇവിടെ ഇവിടെത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാല് വീട്ടില് നമ്മള് മീൻ ൻകറിയും കാര്യങ്ങളൊക്കെ വെക്കും. ഈ പെണ്ണിന്റെ ആഹ് ആൾക്കാര് ഒണ്ടല്ലോ. ആഹ് ആൻ്റിമാരങ്ങനെയൊക്കെ ഒണ്ടല്ലോ. അപ്പം അങ്ങനെ വന്ന് ട്ടവര് മീൻകറിയും കാര്യങ്ങളും ഒക്കെ വെക്കും. അയിനെന്തോ ഒരു പേരൊക്കെ പറയുന്നുണ്ട് ആ ചടങ്ങിന്. അപ്പം ആഹ് അങ്ങനെ ഒരു ചടങ്ങ്. ആഹ് അപ്പ ചെറിയ ചെറിയ കുഞ്ഞുകുഞ്ഞു ചടങ്ങുകളൊക്കെയുണ്ട്. പിന്നെ അല്ലാതെ ചെറുക്കന്റെ വീട്ട് കാണാ വീട് കാണാൻ പൂവ്വും
പോവും
അങ്ങനത്തെ പരിപാടിയോക്കെയുണ്ട്. നേരത്തെ പെണ്ണിനെ അങ്ങനെ കൊണ്ടപോ ത്തില്ലായ്രുന്നു. പക്ഷേ ഇപ്പം പെമ്പിള്ളേരും. ആഹ് ഉം അതെ അതെ. ഒണ്ട് ഒണ്ട് അതൊക്കെ മാറ്റം വന്നിട്ടൊണ്ട്. ഉം അതാ പി ആഹ് ഇപ്പം അങ്ങനെയൊക്കെ. പിന്നെ കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ റിസപ്ഷൻ.
ഈ എങ്ങ് എൻഗേജ്മെൻറ്റും ഏഹ് കല്യാണവും തമ്മി എത്ര നാളിൻ്റെ ഡിഫറൻസ് കാണും? മീൻസ് മന്ത്സ് അങ്ങനെ എടുക്ക്വോ അതോ?
ഇല്ലില്ല. മന്ത്. ഈഹ് മിക്കവാറും ഒരു കൊറച്ച് ഒരു വൺ വീക്ക് ഒക്കെ അങ്ങനെ ഡിഫറൻസ് വരത്തുള്ളൂ.
ഓഹ് അത്രയും വാ ഉം പെട്ടെന്നൊണ്ട്
ആഹ്. ഒണ്ട് ഒണ്ട് ഒണ്ട്
ഓഹ് പക്ഷേ ന ഞങ്ങക്ക് അങ്ങനല്ല. ഞങ്ങക്ക് ഏഹ് വേണങ്കില് എൻഗേജ്മെൻറ് നടത്തിയിട്ട് സിക്സ് മന്ത്സോ നമുക്ക് ഇഷ്ടോള്ള ഏഹ് ടേം എടുക്ക്വാ. ഇപ്പ രണ്ടു പേരുടേം സൗകര്യം കൂട്ട് ടു മന്ത്സോ സിക്സ് മന്ത്സോ വൺ ഇയറോ വൺ ആൻഡ് ഹാഫ് ഇയറോ അങ്ങനെ നമുക്ക് കൺവീനിയൻറ് ആയിട്ടുള്ള ടൈമിലേക്ക് നമുക്ക് എൻഗേജ്മെൻറ് കഴിഞ്ഞിട്ട് കല്ല്യാണം വെയ്ക്കാം.
ഓഹ്. ആഹ് ഇത് മിക്കവാറും കാ കൊണ്ട് വരുന്നത് ഇത് എങ്ങനാച്ചാ ഒരു വൺ വീക്ക് ഡിഫറൻസിലും ചെലരൊക്കെ ടു ത്രീ ഡേയ്സ് ഡിഫറൻസിലും കല്യാണം വെക്കും അങ്ങനെയുണ്ട്. അതാണ് ആദ്യം ഫിക്സേഷൻ നട ന്ന അതാണ് കൊറച്ചൂടെ നമുക്ക് ടൈം കിട്ട്ന്നത്
ഓഹ് ആദ്യമേ ഫിക്സേഷൻ കഴിഞ്ഞ് പിന്നെ എല്ലാം അട്ത്തട്ത്താൽ
അതെ അതെ അതെ പിന്നെ കല്യാണവും എൻഗേജ്മെന്റുഒക്കെ തൊട്ടട്ത്തട്ത്ത് തന്നെ വരും അങ്ങനെയാണ് എഹ് മെയിനായിട്ടും വരുന്നത്
ഓഹ് ഞങ്ങൾക്ക് പക്ഷെ ആക്ച്വലി ഇങ്ങനാ
ഓഹ് അപ്പം ഇത് കലാം മിൻസ് എൻഗേജ്മെന്റപ്പം ഒരു വഷം ക്ക് മുമ്പായിരിക്ക്യോ ചേച്ചിടെ
ആഹ് ചേച്ചിടെ സെലപ്പം ഈ ഇയറ് തന്നെ എൻഗേജ്മെന്റുണ്ടാവും പക്ഷേ ആഹ് ഒരു സിക്സ് മന്ത്സ് എഗേജ്മെന്റഴിഞ്ഞരു സിക്സ് മന്ത് സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോകല്യാണ അങ്ങനെ വരുമ്പം നെക്സ്റ്റ് ഇയർ ആവുവാരിക്യും
ആഹ് ആഹ്
എന്നവു പിന്നെ ഇപ്പം എന്നോട്ട് കൺവീനിയൻ്റായിട്ട് എഗേജ്മെന്റ് കഴിഞ്ഞ് നമുക്ക് എടുത്താമതിയല്ലോ
ആഹ്
നമുക്ക് ആക്ച്വലി അങ്ങനാണ് ആഹ് ഒരു കവെ ട്ടിങ്ങഅറേഞ്ച്മെൻസൊക്കെ ചെയ്യാനുള്ളരു ട്ടൈമായിട്ടതിനെ യൂസ് ചെയ്യുന്നത്
ഉം നിങ്ങള് പിന്നെ ഈ വെഡ്ഡിങ്ങില് രണ്ട് സാരി സെൽ ക്കെ യൂസെയ്യുന്നേ അതെപ്പഴൊക്കെയായ്ട്ടാ
ആക്ച്വലി അത് നമ്മക്ക് ഏഹ് പല കാസ്റ്റുകൾക്കും പല രീതിയാ
ഉം
ഇപ്പം എൻ്റെ കാസ്റ്റിലെന്ന് പറിമ്പോ നമ്മള് മൂന്ന് സാരീസ് യൂസിയ്യും
ഓഹ്
ആഹ് ചെലര്ടെ ഏഹ് വെഡ്ഡിങ്സിന് ഒരു സാരി മാത്രമേ ഹോൾ ഓഫ് ദ ഏഹ് ഫംഗഷനുണ്ടാവത്തൊള്ളൂ ചെലര്ടേതിന് രണ്ടെണ്ണം കാണും ആഹ് ഞങ്ങടെതിനന്ന് പറയമ്പം മൂന്ന് സാരി വരുന്നതില് ഫസ്റ്റ് സാരി ബ്രൈഡിന്റെ അല്ലെങ്കിൽ വധൂന്റെ വീട്ടിന്ന് തന്നെ എട്ക്കും ആഹ് സാരി ഉട് ത്തിട്ടാണ് നമ്മള് താലികെട്ടിന് ഇരിക്യുന്നത്
ഓഹ്
താലികെട്ട് കഴിഞ്ഞിട്ട് ആഹ് വരന്റെ വീട്ടിന്ന് അല്ലെങ്കിൽ ആഹ് വരൻ്റെ വീട്ട്ന്നല്ലങ്കിൽ പയ്യന്റെ വീട്ടിന്ന വര് രണ്ട് സാരികൾ കൊണ്ടുവരു അതില് ഒന്നിനെ നമ്മള് മ ത്ര കോടിയന്ന് പറയും
ആഹ് ആഹ്
അപ്പം അതില് എഹ് ഞങ്ങക്ക് ഒന്ന് വരുന്നത് സെറ്റ് സാരിയാ അല്ലെങ്കി സെറ്റ്മുണ്ടോ അത് നമ്മള് ഫുഡ്ഡ് കഴിക്ക്യാൻ വേണ്ടി മാത്രം യൂസി യ്യുന്നതാ ആഹ് ആദ്യമേ ബ്രൈഡിന്റെ അവ്ട്ന്നുള്ള സാരി അതുട്ത്ത് താലികെട്ട് താലികെട്ട് കഴിയുമ്പ നംക്ക് വരൻ ഈ രണ്ട് പുടവകളും കൂടി തരും കല്യാണം കഴിഞ്ഞിട്ടേ തര്ത്തുള്ളൂ അതിന് മുന്നേ നമ്ക്ക് ആഹ് സാരികൾ തര്ത്തില്ല
തരത്തില്ല ഓക്ക്യേ
കഴിയുമ്പോ അത് ക നമ്ടെ കയ്യില് വെച്ച് തരും
ഉം ഉം
അത് കഴിയുമ്പം നമ്മള് പോയി ഇത് ചേഞ്ച് ചെയ്തിട്ട് അതിലെ ആ സെറ്റ് മുണ്ട് കൊടുത്ത് നമ്മള് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമ്മള് വരന്റെ കൂടെ ഏഹ് വരന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഈ മന്ത്രകോടി ഉപയോഗിക്കും.
ഓക്കേ
ഞങ്ങൾക്കങ്ങനാണ് പിന്നെ ഈ ഒരു സാരി മാത്രം യൂസ് ചെയ്യുന്നവർക്ക് തലേന്ന്. കല്യാണത്തിറെ തൊട്ട് തലേ ദിവസം വൈകിട്ട്. ഈ അടുത്ത ദിവസം ഉടുക്കാനുള്ള സാരി വരൻ കൊണ്ട് വധുവിനെ ഏൽപ്പിക്കും.
ഓ അങ്ങനെ!
അപ്പൊ അടുത്ത ദിവസം വധു അത് തന്നെ ഉടുത്തു വന്ന് കല്യാണ ചടങ്ങുകൾക്കെല്ലാം നിന്ന്. ന്നിട്ട് അതേ സാരി ഉപയോഗിച്ച് വരന്റെറെ കൂടെ വീട്ടിലേക്ക് പോവും.
ഓഹ്!
അങ്ങനെ പല പല രീതിയില ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കങ്ങിനെ! മൂന്ന് കാര്യങ്ങൾ മൂന്ന്! ഇതിലാണ് വരുന്നത്. നിങ്ങൾക്കും മന്ത്രകോടി ഉണ്ടല്ലോ?
ആഹ്! ഉണ്ട് ഉണ്ട്. ഞങ്ങക്ക് രണ്ടായി രണ്ടെണ്ണേ ഉള്ളൂ. അതായത് കല്യാണത്തിന്റെ സമയത്ത് ഒന്നെങ്കി ഗൗണ്. അല്ലെങ്കിൽ പിന്നെ സാരി അങ്ങനെ! അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഇതുപോലെ മ! മന്ത്രകോടി. അത് നമുക്ക് കല്യാണത്തിന്റെ സമയത്ത്! ഇത് നമുക്ക് തലയിലോട്ട് ഇങ്ങനെ വെച്ച് തരും. അത് നമ്മള് ഷോളൊക്കെ ഇടുന്ന പോലെ. ഉം!
അപ്പം കയ്യിലിങ്ങനെ വെച്ചു തരും.
ഉം! പിന്നെ ഞങ്ങുടെ ഈ മിന്നിടുന്നതും മന്ത്ര കോ ടിയുടെ ആ ഒരു നൂലെടുക്കും അപ്പൊ ആ നൂലിലാണ് ഈ മിന്നിടുന്നത്.
ഓക്കേ ഓക്കെ! ഞ ഞങ്ങൾക്ക് താലി! അതും ഞങ്ങൾക്ക് പല രീതിയാ. ഞങ്ങക്ക് ചിലവര് ചിലവർ എന്നല്ല ഏ! ഏറ്റവും കൂടുതൽ മഞ്ഞ ചരട് നമുക്ക് കിട്ടുമല്ലോ.
ഓ!
മഞ്ഞ ചരടില് ഈ താലി കോർത്ത് അത് അമ്പലത്തിൽ കൊണ്ട്! പൂജിച്ച് അങ്ങനെ കൊണ്ടുവന്ന് കെട്ടും. ആഹ്! ചില കൂട്ടരു നേരെ നമ്മുടെ സ്വർണ്ണമാലയുണ്ടല്ലോ. സ്വര്ണ്ണമാലയില് ഈ താലി കോർത്തു കൊണ്ടുവരും.
ഓ!
അന്നിട്ട് മാലയാണ്. കഴുത്തേലോട്ട് നേരിട്ട് കൊളുത്തൂരി ഇടുന്നത്.
ആഹ്! ആ ആ!
മിക്കവരും ചെയ്യുന്നത് താലി ആഹ്! മഞ്ഞച്ചരടില് കോർത്ത് മഞ്ഞ ചരടാണ് താലി കെട്ടുന്നത്. എന്ന ചിലര് ഇതേ രീതിയില് സ്വർണ്ണമാലയില്! താലി കോർത്ത് മാല കൊളുത്തൂരി കഴുത്തേല് കെട്ടുകയും ചെയ്യും.
ആഹ്!
നിങ്ങൾക്കിങ്ങനെ മിന്ന് വരുന്നത് മന്ത്രകോടിയുടെ നൂലിലാണല്ലേ?
നൂലെടുക്കും. അത് ഇതുപോലെ തന്നെ മന്ത്രകോടി ചെറ്ക്കന്റെ വീട്ടുകാരാണ് കല്യാണത്തിന്റെ അന്ന് കൊണ്ടു വെരുന്നെ.
കൊണ്ട് വെരുന്നത്. ആഹ്
ട്ട് ഇതുപോലെ ചെറ്ക്കൻ വീട്ട്കാര് ആ നൂലിങ്ങനെ എട്ത്തിട്ട് അതിൽ എന്താ ഇങ്ങനെ തൂറും വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യും. കൊറച്ചൂടെ പിന്നെ മറ്റെ ത്രെഡ് ഉണ്ടല്ലോ? നമ്മുടെ കൊർച്ച് ക
ആഹ് ആഹ് ആഹ്
ആ ത്രെഡ് ഒക്കെ വെച്ച് എന്തോ ഇവെര് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെ ട്ടു ഒക്കെ ചെയ്യും അപ്പ കൊറച്ചൊരു ഇത് ഇതായിട്ട് ഇരിക്കും കട്ടിയിൽ ഇരിക്കും. ആഹ് അങ്ങനെയാണ് അല്ലെങ്കി പിന്നെ നൂല് ഭയങ്കരായിട്ട് ഇങ്ങനെ അങ്ങ് പോവത്ത് ഇല്ലെ ആഹ് അപ്പം അങ്ങനെയാണ് എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് ചെറ്ക്കെൻ വീട്ട്കാര് അത് ഇങ്ങനെ കൊണ്ട് വെരും.
ഇത് തലേന്ന് മാത്രമേ ഈ നൂല് മന്ത്രകോടിയിൽ നിന്ന് എട്ക്കാവൂ എന്നുണ്ടോ?
ആഹ അങ്ങനെയാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്ത് വെര്ന്നെത്. തലെ ദുവ്സാണ് അപ്പം നമ്മൾ ഈ ചര ക്കനെ ഈ കെട്ടാം വേണ്ടി പഠിപ്പിക്കൊക്കെ ചെയ്യും അങ്ങെൻ മെയിനായ്ട്ടും ആഹ് അതെ അതെ അതെ മെയിനായിട്ടും തരണം. പിന്നെ എന്തെലും സമയത്തിന്റെ ഒക്കെ ഇതും അങ്ങനെയൊക്കെ കാർണം വല്ല നേര് ത്തെ ചെയ്തെങ്കിലെ ഒള്ളു. പക്ഷെ, മെയിനായിട്ട് തലേന്ന് അതാണ് കൊർച്ചുടെ നല്ലത്.
അതെ അതെ അതെ
ആഹ് മീൻസ് തൊട്ടടുത്ത ദുവ്സം തന്നെയല്ലെ കല്യാണം അപ്പ പിന്നെ തലേന്ന് ചെയ്യുന്നെയാണ് മി മിക്കതും നല്ലത് ഇപ്പം മെയ്നായിട്ടും തലേന്നാ ചെയ്യുന്നെ
ഈ നൂലിൽ നിന്ന് മിന്ന് എപ്പഴാണ് മാലയിലെക്ക് മാറ്റുന്നെ ഒക്കെ അഹ് നമ്മടെ സൗകര്യ പ്രദാവാണോ?
അത് ആഹ് ചെലപ്പം വീട്ടി വന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റുന്നെ രാത്രിയൊക്കെ ആവുമ്പഴ്ത്തെക്കും മാറ്റും അല്ലെങ്കി അയിന്റെ അടുത്ത ദുവ്സം
ഓഹ് അതെ പക്ഷെ ഞങ്ങക്ക് അതിന് എണ്ണം ഉണ്ട്
ഓഹ്
ഞങ്ങക്ക് ഒന്നെങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ മാറ്റണം ഇല്ലെങ്കിൽ മൂന്ന് ദെവസം കഴിഞ്ഞ്. അല്ലെങ്കി അഞ്ച് ദെവസം കഴിഞ്ഞ് അല്ലെങ്കി ഏഴ് ദെവസം കഴിഞ്ഞ് ഞങ്ങക്ക് ഈ നമ്പര് ഫോളോ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ശുഭകരമായി വെരുംന്നൊള്ളൊരു വിശ്വാസമാണ്.
ആഹ് ആഹ് ആഹ് ഇതും ആഹ് ചെയ്യെത്ത് ഇല്ല ആഹ് ആഹ് ഞാം മിക്കതും കണ്ട് വന്നേക്കുന്നെ മിക്കപ്പോഴും ആഹ് കല്യാണം കഴിഞ്ഞ അന്ന് ത രുന്നെ അന്നുതന്നെ ഏഹ് എല്ലാ റിസപ്ഷെനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏഹ് ആഹ് ആഹ് രാത്രിയിലൊക്കെ ആവുമ്പഴ്ത്തേക്ക് ഇങ്ങനെ മാലയിലോട്ട് മാറ്റിയിടുന്നെയാണ്. മിക്കതും ഞാൻ കണ്ടിട്ട് ഉള്ളെ ഉം അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ, ആഹ് ഇങ്ങനെ സ കറക്റ്റ് ഡേയ്‌സ് നോക്കുന്നെ അങ്ങനെ ഇല്ല എന്നാ എനിക്ക് തോന്ന്ന്നെ ഞാ അങ്ങനെ കേട്ടിട്ട് ഇല്ല
ഓഹ്
അങ്ങനെ ആണ്
അതെ ലെ അപ്പൊ അങ്ങനെയാണ് കല്യാണ
ഉം അതെ അതെ ഉം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങക്ക് വേറെ ചടങ്ങുണ്ടോ? കല്യാണം കഴിഞ്ഞ്?
കല്യാണം കഴിഞ്ഞ് വീട്ടി വെരുമ്പം ചെറിയ ചെറിയ ചടങ്ങുകൾ ഉണ്ട് പാലും പഴവും കൊട്ത്ത് വധനെ വരനേം വധുനേം സ്വീകരിക്കാ അതിന് മുന്നേ നമ്മൾ വെള ക്ക് കൊട്ത്ത് വധുനെ സ്വീകരിക്കും
ആഹ് ആഹ്